ആഹ്
എ എന്തുക്കെ വിശേഷം സുഖാണോ?
ഓഹ് സുഖം അവിടെ സുഖല്ലേ?
സുഖമാണ് മൊൾ ണ്ട് അവിടെ?
അയ്യോ നല്ല മഴ രാവിലെ മുതലേ മഴ എത്ര ദിവസം നാല് ദിവസായി ഒരേ മഴ
ഏഹ്.
ഏഹ് അയുടെ എന്താ ചായ കുട്ച്ചില്ലെ?
ഇല്ല ചായൊന്നും കുട്ച്ച്ട്ട് ഇല്ല ഓൾ സ്കൂൾക്ക് പോണം പോയിട്ടൊള്ളു
ആണോ? ഓക്കെ ഓക്കെ ഏഹ് എങ്ങനെ ഭക്ഷണം എല്ലാം റെഡി ആയോ?
ആഹ്
മഴയിണ്ടോ? അവ്ടെ മഴയിണ്ടോ ഇപ്പം?
ഇവെടെ ഇപ്പം ഇല്ല. രാവിലെ ഒക്കെ നല്ലോം പെയ്തിന്നു.
ആണോ? പിന്നെ അയുടെ എന്തൊക്കെ വിശേഷം? ആഹ് ഇണ്ട് സ്കൂളി പോണം. അവർക്ക് പോണം.
ഏഹ് പോയില്ലാ?
ഇല്ലി ഇല്ലാ ടൈമ് ആവുന്നെ ഒള്ളു.
ഉം ഇബെൽക്ക് എട്ട് മണിക്കെന്നെ ബസ് വെരും.
ആഹ് ഇവെരും എട്ടേ മുക്കാലിന്റെ ബസിനെ പോവെണ്ടു ഉം ഉം
പിന്നെ ചോറ് ഒക്കെ ആയോ? പിന്നെ
ഇല്ലി ഇല്ലാ ചോറാക്കിനി ഇല്ലാ രാവിൽത്തെ ഭക്ഷണായി ഉം അയുടെ ഒക്കെ റെഡി ആയോ?
ഇല്ലി ഇല്ലാ ക്ക്‌ ഒന്ന് പൊർത്തും പോവാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്ട് ഇന്നാ കൊർച്ച് ചോറായിട്ട് ഇല്ല.
ആഹ് മക്കെൾ പോയാൽ അല്ലെ ബാക്കി പണികെൾ ഇട്ക്കാൻ പറ്റൊള്ളു ഇപ്പം അവരെ തെരക്ക് ആയല്ലോ
ഇങ്ങെക്ക് എത്രാ ആളാ
എനിക്ക് രണ്ട് പേര് ഇണ്ട്.
ഉം വല്ല്യേ കുട്ട്യാളാ?
രണ്ട് ആങ്കുട്ട്യാൾ
ഉം
അയുടെ എങ്ങനെ എത്ര പേരാ?
ഇവടെ രണ്ട് പെങ്കുട്ട്യാൾ. ഇല്ല ഒന്ന് ചെർതാ നാല് വയസ് ആവ്നൊള്ളു ആക്കിറ്റ് ഇല്ല. സ്കൂൾ ആക്കിറ്റ് ഇല്ല.
ആഹ് ആഹ് അങ്ങനെ
ഇഞ്ഞ് അട്ത്ത പ്രാവ്ശ്യം ആക്കീട്ട് വാണം.
ഇന്ന് എന്തെയ്ന്ന് ഭക്ഷണം എല്ലാം ഇണ്ടാക്കെയ് രാവിലെ?
ഭക്ഷണം ത്തിൻ ചിക്കെൻ ഗ്രേവിണ്ട്. ദോശ ചുടാണ്ട്.
ആഹ് മക്കക്ക്‌ കൊണ്ടോ വണോ? ഓൾക്ക്‌ സ്കൂളിലെക്ക്‌ കൊണ്ടോ വണോ?
ഓള് ചോറ് ഔട്ത്തെ ഇന്ന് ഔട്ന്ന് വാങ്ങാണ്. ഔട്ന്ന് വാങ്ങും. ചെലെ ദിവ്സം
ആഹ്
പിന്നെ എന്ത്
പിന്നെ വേറെ എന്താ പണികളൊക്കെ തീർത്ത്ട്ട് എന്താ ചെയ്യാ. കെടന്ന് ഒർങ്ങോ അല്ല എന്തെലും വായി
അല്ല ഒർങ്ങി ഇപ്പ നീച്ച്ട്ടൊള്ളു. കോർചെരായി ഒർങ്ങി നീച്ച് മോൾ അയിന്റെ എടെൽ സ്കൂൾ വിട്ട് വന്നു.
പണികളെല്ലാം തീർത്ത്ട്ട് ഫ്രീ നമ്മള് വെർതെ ഇരിക്ക്‌ന്ന ടൈമ് ഇണ്ടാവുലെ ആ ടൈമിലൊക്കെ
ആ ടൈമില് കെട്ന്ന് കൊർച്ചെരം ഒർങ്ങും. പിന്നെ എന്തെലും മോളെ പഠിപ്പിക്കാന് ചെറെ മോളെ പഠി പ്പിക്കാൻ ഇര്ക്കും.
ആഹ് ചെറെ മോളെ?
ആഹ് ഞാ ഇബെട്ന്ന് പർണ് പഠിപ്പിച്ചോട്ക്കെൽ ഇണ്ട് ബുക്കൊക്കെ ഇട്ത്ത്ട്ട്. ഓളെ കൂടെ ഉങ്ങനെ കളറിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇര്ക്കും.
അങ്ങനവാടി പോ പോവെൽ ഇല്ലാ
ഇല്ലല്ല ഇവടട്ത്ത് കൊർച്ച് ദൂരണ്ട് ഇവ്ട്ന്ന് പോവാൻ അപ്പ പിന്നെ ആക്കിയിറ്റില്ല. ഇവടെ അട്ത്തൊന്നൂല. അപ്പ പിന്നെ ഇര്ക്കലൂണ്ടാവൂല വിചാരിച്ച ങ്ങനെ
ഉം പിന്നെ വേറൊന്നും ചെയ്യുന്നില്ലാലോ ജോലിയൊന്നും ചെയ്യുന്നില്ലാലോ
ഇങ്ങളെന്തേലും ചെയ്യല്ണ്ടോ ഓൺലൈനായിട്ട് എന്തേലും ചെയ്യല്ണ്ടോ
ഇല്ല ഇല്ല ഒന്നൂല്ല ഞാൻ അങ്ങനവാടി ടീച്ചർ ആന്നേനു ആറുമാസം ഞാൻ പോയീന്നു. പിന്നെ
ക്കായി
തൽക്കാലത്തേക്ക് കേറ്യേതാ അങ്ങനെ ഒരാൾക്ക് പകരായ്ട്ട്
ഒ ഓ
ഇല്ല
വർക്കൊന്നൂല്ലലെ
പ്പില്ല ഇപ്പൊ വീട്ടിതന്നെ ഇരിക്കുന് വീട്ടിലെ പണികൾന്നെ എടുത്തിട്ട് തീരുന്നില്ല
സ്വന്തം വീടാ വീട്ടില് ഇപ്പ ഏഹ്
വേറെ ആരുല്ല ഞാനും മക്കളും ഹസ്ബൻഡും
എ
തുണികളൊന്നും ഉണങ്ങുന്നുല്ലാലോ ഭയങ്കര മഴയുടെ മൂന് നാല് ദിവസായിട്ട് ഒരേ മഴയാ ഏയിലം മ്മ് മ്മ് ഇന്നലെ ന്നൊക്കെ സ്കൂളൊക്കെ ലീവ് ഉണ്ടായിരുന്നു ഇന്ന് ലീവൊന്നുല്ല.
ഇന്നലെ സ്കൂൾ ലീവ് ആയിന്നു അത്
ആഹ് ഇന്നലെ ലീവ് ആന്നേനും
ഏഹ്
ഇന്ന് ഇതുവരെ ഇന്ന് ലീവൊന്നും പറഞ്ട്ടില്ല
ഉ ഇവിടന് സ്കൂള് ഇണ്ട് ഇവിടെ കുഴപ്പൊന്നുല്ല സ്കൂളൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഇന്നലെ ണ്ടായി ഇന്നലെല്ലം നല്ല മഴ മഴ സാധാരണ സ്കൂളിൽ ലീവ് കൊടുത്ത് കഴിഞ്ഞാ മഴ പിന്നെ ണ്ടാവലില്ല ഇന്നലെ പക്ഷെ എന്നിട്ടും മഴക്കൊരു കോറവും ഉണ്ടായിട്ടില്ല മ്മ് എന്റെ ആർക്കൻ ആശ് ആശുപത്രില് ഇണ്ട് ആർക്കാ അസുഖം പറ്റിയെ
അല്ല ഇത് പ്രഗ്നന്റ് ആണേ മൂന്നാമത്തെ അപ്പൊ കാണിക്കാൻ ണ്ടായിനി
അടുത്തന്നയാ ബസ്
ഹോസ്പിറ്റലോ ന്ന് കോറച്ച് പോകണ്ട് തോനണ് ദൂരെ കാണിക്ക്ണെ
ആഹ് ആഹ്
കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോയി ക്കിയാ ഇല്യ ഓൻ സ്കൂൾക്ക് പോയിക്കണ് സ്കൂൾട്ട് വരുമ്പോത്തിനു ഇവടെ എത്തും ആഹ് ചെറിയാളുണ്ട്
ഒറ്റക്കന്ന വേറാരും വീട്ടില് ആരെ
വീട്ടില് മ്മിപ്പക്കണ്ട് ഞാൻ ന്റെ വീട്ടിലാണ്പ്പോ റെസ്റ്റ് അയിനകൊണ്ട് ന്റെ വീട്ടിലായിനി ഇനിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് പോന്നോള്ളൂ ആണ്ട്
ആഹ് പിന്നെ വേറെന്തൊക്കെ
പിന്നന്തൊക്കെ വിശേഷം
നല്ലന്നടാ വായന യൊക്കെ ഇണ്ടാ പുസ്തകങ്ങളൊക്കെ വായിക്കലുണ്ടോ
ളം വായനൊന്നുല്ലാ
ഫോണിലും വായിക്ക ഏഹ് ഒന്നുല്ല സൗജന്യ യാത്രയൊക്കെ കിട്ടിട്ട് എവിടെലും ഏ എന്താ
കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ടോ യിക്ക
ഏയ് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നുല്ല
ഹെ
ഞാൻ വായിക്കും എഴുതൊക്കെ ചെയ്യും ഇപ്പൊ എഴുതല് കൊർച്ചായിട്ട് മടിയായിട്ട് നിർത്തി വെച്ച്ണ് വായിക്കും അധിക ടൈമില് പിന്നെ കൃഷി ചെയ്യാൻ മാത്രള്ള സ്ഥലങ്ങളൊന്നുല്ല അവിടെന്നും മാത്ര സ്ഥലൊന്നുല്ല നല്ല മണ്ണു അല്ല നമുക്ക് കെളച്ചിട്ട് എടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുള്ള മണ്ണാ അവിടൊക്ക ഇണ്ടാ സ്വന്തായിട്ട് ചെയ്തെ
ഇവിടെ ഇതൊക്കെ റംബൂട്ടാന് അങ്ങത്തൊക്ക കൊറെക്കെ കുഴിച്ചിട്ടുണ്ട് കാണും വെല്ലാം ണ്ടായിട്ടില്ല ഫ്രൂട്ട്സ്ന്നും വല്ലാണ്ടായിട്ടില്ല.
നട്ടതാ?
ആഹ് റംബൂട്ടാൻ അങ്ങനെ നട്ടതാ ശേ അയ്മല് ഈ പ്രാവശ്യം രണ്ട് മൂന്നാൽണ്ണം കൊർച്ചേ ഇണ്ടായിട്ടുള്ളൂ. പേരിനൊന്ന് ഒന്ന് കോഴി കഴ്ച്ചുന്നല്ലാതെ.
അത് ഇപ്പല്ലാ സ് ൽത്തും നല്ലോണം ഇണ്ടാവുന്നുണ്ടല്ലോ റംബൂട്ടാൻ കാണുമ്പോ തന്നെ ഒരു ഇതാവും നല്ല.
ഉം
രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ കായിക്കുന്നില്ലേ?
ആഹ് ചെറിയ ഒട്ടാണ് ടൈമില് രണ്ട് മൂന്നെണ്ണം ഇണ്ടായി പിന്നെ ഇണ്ടായിട്ടില്ല ഇനി അട്ത്രാവശ്യത്തേക്ക് കൊറെ ഇണ്ടാവേക്കും.
ത്ത ഫസ്റ്റ് കൊർച്ചേണ്ടാവുന്ന് പറയല്ണ്ട് സാധാരണ.
അ
പിന്നെ പിന്നെ നല്ലോണ്ണം ആവുന്ന്
ന്നെ മാങ്ങിം തൊക്കെണ്ട് മാങ്ങിം ചക്കിം
ചക്കൊക്കെ ഇവിടെയുണ്ട് ആരിക്കും വേണ്ടാത്ത സാധനം. ഉം എനിക്കത് മുറിക്കാൻ പോലും അറിയില്ല
ചക്കനോട്‌ വെല്യ തല്പ്പര്യല്ല കൂട്ടൂല്ല കൂട്ടാൻ വെച്ചാലൊന്നും വെല്ലാ കൂട്ടൂല ഞാന്
അതന്നെ ആർക്കും അത്ര വല്യ താല്പര്യം പിന്നെ പഴുത്തതാണെങ്കില്. കൊർച്ചെങ്കിലും കഴിക്കും.
ഉം
മുറിക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടല്ലേ അത് നമ്മളെല്ലാം. പിന്നെ എല്ലാം എള്പ്പത്തില് ല്ല പണികള് എന്തങ്കും ആവോ നോക്കി നടക്കുന്ന ആൾക്കാര്.
പിന്നെ അനിമൽസിനൊക്കെ വളർത്തല്ണ്ടോ?
എന്ത്?
പൂച്ചെ അങ്ങൻത്തെ എന്തേം വളർത്തല് ഉണ്ടോയ്ക്കാ?
ഏയ് ഒന്നുല്ല പൂച്ച ഇണ്ട് ഇവിടെ. നെ ഇണ്ട്ന്നല്ലാണ്ട് നമ്മളായിട്ട് അങ്ങനെ പെറ്റായിട്ട് നടക്കുന്നൊന്നുല്ല.
ഉം
അവിടൊക്കെ ഇണ്ട് അതൊക്കെ ഇണ്ട്.
ഇവിടെ ഇവിടെ അങ്ങനെ വളർത്ത ലൊന്നുല്ല. ലൗബേഡ്സ് ഒക്കെ ഇണ്ടായിനി അതൊക്കെ ഒഴിവാക്കി.
ഉം ഉം തൊക്കെ നമ്മളെ അയൽവാസിന്റെ വീട്ടില് ലൗ ബേഡ്സ് കൊറേണ്ടായിനി അവരും അങ്ങനെ കൊടുത്തുന്ന് പർഞ്ഞു. അതാണ് കൊറെ ഇണ്ടായിനി അവിടെ അത് പെട്ടന്ന് പെട്ടന്ന് കുഞ്ഞുങ്ങള് ഇണ്ടാവുന്നില്ലേ?
കൊറേണ്ടായ് ക്കച്ചി ഞങ്ങള് അന്ന് ഫസ്റ്റ് രണ്ടണ്ണം പിന്നെ കൊറേ അങ്ങട്ട് പെരികിണ്ടാവ് ണണ്ടീനി മുട്ടട്ടാണ്ട്. പിന്നെപ്പോ ഇപ്പോ ഒയിവാക്കിയൊക്കെ.
ആഹ് പിന്നെ.
ഇപ്പെ ഇങ്ങത്തെ അനിമൽസിനോട് വല്ല്യ എന്താ ചെയ്യാ ഇവ്ടെ വളർത്താട്ടൂല അതൊന്നു.
ആഹ്. അതില ഇത്ര സമയമായിട്ട് ചായ കുടിക്കാത്ത കുറെ എട്ടരയാവാനായില്ലേ?
ഞങ്ങള് ഒൻപതണിയൊക്കാവും കുടിക്കാന് ഇനിയിപ്പോ മോളെ കൊണ്ടാക്കാൻ ബസ് കയറ്റാൻ പൊയിക്ക്ണ് അങ്ങട്ട് റോട്ടുമക്ക്.
വെറുതെ രാവിലെ എണിറ്റപാട് വെറുതെ ചായ കുടിക്കൂല?
അങ്ങനെ കുടിക്കെല്യ ഇമ്മ കുടുക്കിട്ടോ കാലിചായ കുടിക്കും ഞാൻ ഞാൻ കുടിക്കില്ല.
ഉ നമ്മുക്ക് എന്തായിട്ട് രാവിലെ സുബ്ഹ്‌ നി കാറൊകെ കഴിഞ്ഞ് കഴിഞാ എന്തായിട്ടും ചായ കുടിക്കണം.
ഏ
ഏ ഇംഗ്ലീഷ് ഏ എന്തെങ്കിലും ബേക്കറിങ്ങനെ കൂട്ടിട്ടോ ഇങ്ങനെ
ഉം ഞങ്ങ ആയിക്കല്ല അവടെ ഒമ്പണക്ക് ചായ കുടിക്കു പിന്നെ അവിടെന്ന് പോവാനയി പത്തണിമ്പോത്തന് ഹസ്പിറ്റലിൽത്താൻ പറഞ്ഞതാ
ഓ രാവിലെ പോണല്ലേ ആഹ ആ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞതാ
സ്കാനിങ് ആ ആറാ മാസത്തെത്ത് കഴിഞ്ഞ്ന്നെയുണ്ട് ഇയിയില് ലാസ്റ്റിലിട്ടുണ്ട് സ്കാനിങ് ഒന്നും കൂടി
രണ്ടെണ്ണ അല്ലേ ചെയ്യുള്ളൂ
അല്ലല്ല ഇപ്പ ആറിലും ഏയിലൊ ഒക്കെ ഉണ്ടല്ലോ
ഓ നമ്മള ഇവിടെ രൺ അഞ്ചിലും ഏഴിലും മാത്രേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇണ്ടെങ്കിൽ ചെയ്യും.
അഞ്ചിലുള്ളത് ന്റെ അറില് ഫസ്റ്റിലാ ഇടുത്തത്.
ഓ സ്കാനിങ് അധികം ചെയ്യാൻ പാടില്ലന്നല്ലേ പറയല്
ഉ പിന്നുള്ളത് പിന്നെ മൂന്നാ മൂന്നാ മാസം ഒന്ന ചെയ്തത് പിന്നെ ഇപ്പോ എയില ഒന്നുണ്ടല്ലോ
ആ അത്രയും സ്കാനിങ്യ്യു
ഉം പിന്നെ ഒമ്പലൊന്നുണ്ട്
ഓ ഇവിടെ രണ്ടെണ്ണയേള്ളൂ അഞ്ച് സ്റ്റാർട്ടിങ്ങിലും ഏഴിലും
ഓ
ഉം കൊറെന്നും ചെയ്യോ അപ്പൊ പണികളൊക്കെ തീർക്കണ്ടേ പോകുമ്പ പോകുമ്പഴേക്കും
ആഹ അടിചേരി തൊടിക്കാനൊക്കേണ്ട്
ഉം അലക്കലൊക്കെ കൈയണ്ടേ
അലക്കണവാഷി മെഷീൻലാണ് ഓട്ടോമാറ്റി ആയതൊണ്ട് അതിലിട്ടാ ആ മതി
ഉം
പിന്നെ ങ്ങക്ക് വാങ്ങ ചെയീനക്കല്ലേ
ആഹ വാഷിംഗ് മെഷീനിൽ തന്നെ എന്നാലും ഉണങ്ങുന്നില്ല
ഉണക്കിടല്ലേ ഒണക്കിതാലും
ഉണക്കിയിട്ടാലും ഇവര് മക്കളെതൊന്ന് ഈ ടീഷർട്ടല്ലാം ഉണങ്ങി കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടന്നെയാ ചെറിതേ ഏ തുണികള് ബഡ്ഷീറ്റ് അങ്ങത്തെല്ലണങ്ങും പക്ഷെ ഇതെല്ലാം എന്തായിട്ടും
ഞങ്ങള്കൊറെ ഒണക്കി അകത്തിടും പുറത്തിടും
ആ ഓ ഒരേ മഴയല്ലേ ചെറിയൊരു വെയിലെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഉണങ്ങ ഇത് ഒരേ മഴയാണ് നിർത്താ
ല്ല പിന്നെ അങ്ങനെള്ള
അങ്ങനത്തന്നെ ഷീറ്റ്ന്റെ ഉള്ളിതന്നെ ഇടന്ന് പക്ഷെ എന്നാലൊരു ഒരാ തണുപ്പ് പോയി കിട്ടുന്നില്ലല്ലോ
ആഹ്‌.
ഓക്കേ എന്നാ ശെരി വിളിക്കാ
ശരി ആഹ